കേക്കാവോ എന്തൊക്കെയി
ആഹ് സുഖതന്നെ
ആഹ് എന്തായി ഞാൻ ഞങ്ങള് പേരില്ലേ ഒരു ഇത് തൊടങ്ങി ഞങ്ങളെ പുതിയൊരു സ്കിൻകെയറിന്റെ ഷോപ്പ്ടാന്നർത്തിട്ടുണ്ട്
ആന്നേ
ആഹ് അതായത് ഇങ്ങനെ സ്കിൻകെയർ പ്രോഡക്റ്റുകള് മാത്രായിട്ട് ബ്രാൻഡിഡ് അപ്പൊ ചെറിയരുതുപോലെ അപ്പൊ നീ ഞങ്ങളെ ഷോപ്പ് വിസിറ്റ്യ്യണം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് ഏഹ് സ്കിൻകെയറെക്കെ ചെയ്യാറില്ലേ
ആഹ് ചെയ്യാറ്ണ്ട്
ആണാ ഏതൊക്കെ പ്രെഡക്റ്റാ യൂസയ്യണ
ഞാൻ പ്ലമ്മിന്റെ പ്രൊഡക്റ്റ് യൂസെയ്യാറുണ്ട് പിന്നെ നൈക്കന്ന് വാങ്ങാച്ച് യൂസെയ്യാറുണ്ട്
അ നയിക്കയുടെ പ്രെഡക്റ്റ്ക്കെ അല്ലേ ആ ഞങ്ങളും പ്ലംമ്മിന്റെ പ്രെഡക്റ്റൊക്കെ യുണ്ട് ഏഹ് പിന്നാ പ്ലമ്മിന്റെ അതായത് കൂടുതൽ റേറ്റിഗ് ഒള്ള പ്രൊഡക്റ്റക്കെ ഞങ്ങള് എടുത്തേക്കണത് പ്ലമ്മിന്റെ ഈ സിറംസൊക്കെയില്ലേ സിനമേട് അതായത് തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് പിന്നെ അതിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകള് അങ്ങനെയ ഉള്ളതൊക്കെ പിന്നെ മറ്റ സെറ്റാഫിൽന്ന്റഞ്ഞ ബ്രാൻഡില്ലേ
ആഹ്
ആ ബ്രാൻഡിന്റെ ഇത് സെറാവി അതൊക്കെണ്ട്
ഓഹ്
ആഹ് നീഏത് പ്രോഡക്റ്റ് എന്തൊക്കെയാ സ്കിൻ കെയറിൽ എന്താ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാ
മോയ്സ്ചറൈസർ സൺസ്ക്രീൻ പിന്നെ ഫേസ് വാഷ് പിന്നെ ആദ്യം ഡബിൾ ക്ലെൻസ്യ്യും അത്യ്ഞ്ഞിട്ട ഫേസ് വാഷ്ർ
യൂസ് ചെയ്യ നമ്മളവിടെ ടബ്ൾകേൻസർ നമ്മള് ഓയിൽകെൻസറൊക്ക ഇണ്ട്ട്ടോ റ്റനോവെട ഓയിൽ കെൻസ
ഒരു ഡാംഡോക്കിന്റെ ഒരു ആഹ് ഡംഡോക്കല്ലെന്ന തോന്നുന്നു ഡോക്ടർ ശെത്തിന്റെ ഡീ കൺസ്ട്രക്ട്
ഡീകൺസ്ട്രക്ട് ആ ഡികൺസ്ട്രക്ടഇപ്പൊ നല്ല ബ്രാൻഡാ ഏത് ഈ മേക്കപ്പൊക്കെ റിമൂവയ്യാൻ പറ്റണതാണോ
ആഹ് അതെ മേക്കപ്പ് എസ് പി എഫൊക്കെ റിമൂവയ്ത്കളയും
റിമൂവാ പശെ എല്ലാ സ്കിന്നനു പിടിക്കില്ലട്ടോ അത് നോക്കണം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കൊഴപ്പ പോന്നുല്ലല്ലാ
ഇത് ഇന്നലെ ഇപ്പൊ ഉപയോച്ചഴിഞ്ഞിട്ട് കെഴപ്പുണ്ടായില്ല രണ്ടാഴ്ച കൊഴപ്പ ണ്ടായില്ല പിന്നെ അത് ഉപയോഗിച്ച് പിന്നെ വന്ന പിന്നീട് അങ്ങട്വന്നപ്പ മോന്തകുരുവൊക്കെ വന്നു തൊടങ്ങി
ആണാ അപ്പൊ അതെന്റെുള്ളിലുള്ള ആഹ് ഓയിലി സ്കിൻകാർക്ക് അധികം ഉപയോഗിക്കണത് നല്ലതല്ല അത് നിങ്ങള് മറ്റേ മൈസല് ഈ വാട്ടർ ബേസറ്റില്ലേ അത് മൈസിലർ വാട്ടറെക്കെ ഇല്ലേ അതൊക്കെ വെച്ച് അത് കോട്ടൺല് എടുത്തിട്ട് തൊട ച്ച് വിട്ടാൽ മതി അത് എസ് പി എഫ് റിമൂവയ്യും മൈസിലർ വാട്ടർ അത് സെൻസിറ്റീവ് സ്കിൻ ഉപയോഗിക്കണം അപ്പൊ അപ്പൊ ഇയാള് കുരുവുള്ള സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് ആണ്.
ആ അപ്പൊ ഇന്നലെ ഒന്ന് കൊണ്ടോയി കാണിച്ചാരുന്നു ഒരു ഒരു ഷോപ്പ് ആഹ് അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ യൂസ് ചെയ്യണ പ്രൊഡക്ടിന്റെ കൊഴപ്പാണ് അപ്പൊ അത് മാറ്റാൻ പറഞ്ഞ്
ആണാ അയ്യോ അപ്പൊ നീയ്യ് ഒരു കാര്യം ചെയ്യ് നല്ല ബ്രാൻഡ് നല്ല ഇവിടെ ഇണ്ട് അപ്പൊ ഡോക്ടറ് എഴുതുന്ന ബ്രാൻഡ് നോക്ക് അല്ലെങ്കില് നമുക്ക് ഇത് വിലയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പ്രൊഡക്ട് നല്ല പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ ഇവിട ഉണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കി പറഞ്ഞു തരാം.
ആഹ്
ആ സെറ്റാ ഫില്ലറ് യൂസ് ചെയ്താൽ മതി പൈസ കുറച്ച് കൂടുതലാ എന്നാലും നമ്മുടെ ഓ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല്ല ഈ ഓയിലി സ്കിന്നിന്നൊക്കെ പ റ്റിയ പ്രൊഡക്റ്റുകളുണ്ട്
ആ പിന്ന ഈ കുരുവന്നയിന്റെ ബാരിയർ റിപ്പയർ പോയി കെടക്കണ്
ആണായോ അയ്യോ അത് സെറ്റാഫില്ലിന്റെ മോയിസ്റ്ററേച്ചർ നല്ലതാ പിന്നെ ഈ ഡോട്ട് ആൻഡ് ഗി എന്ന് പറഞ്ഞ ഒരു ബാരിയർ വേറെയും മോയിസ്റ്ററേച്ചറുണ്ട് അത് ഈ ബാര്യർ പോയിക്കഴിഞ്ഞാൽ അത് ഏഹ് വരാനായിട്ട് കുറെ സമയം എടുക്കും ബാരിയർ എന്ന് പറഞ്ഞ നമ്മുടെ സ് മുഖത്തിന്റെ ആഹ് പാളിയാണ് മുഖത്തിന്റെ അപ്പൊ നമ്മൾ ഈ മേ ക്കപ്പൊക്കെ ചെയ്യുമ്പോ ഈ ബാരിയർ ശരിയല്ലെങ്കില് ഇതായി പോവും. അതായത് നമ്മളിപ്പൊ ഒരു പേപ്പറില് ചിത്രം വരക്കൂലേ പടം വരക്കു ഇല്ലേ ആഹ് അപ്പൊ നല്ല ഒരു ഏഹ് ക്യാൻവാസ് ആണെങ്കിൽ നല്ലൊരു പ്രതലം ആണെങ്കിൽ നന്നായിട്ട് വരക്കാൻ പറ്റും ആ സമയം കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു പ്രതലമാണെങ്കിൽ അത് വൃത്തിയാവൂല അതേപോലെയാണ് ബാരിയർ ആ അതാ ബാരിയർന്ന് പറഞ്ഞാ അതാ അപ്പൊ ഇതെന്നെ ബാരിയർ പേ ഡോക്ടർ എന്നിട്ട് ബാരിയറിപ്പേയുള്ള എന്ത് മോയിസ്റ്ററേച്ചർ തന്നോ
ഇല്ല അതിന് ഡോക്ടറിനെ കാണിച്ചിട്ടില്ല
ആണല്ലേ ആടോ ആടോ അ ഡോക്ടറിന് നമ്മ സ്കിന്നിൻ നല്ല പൈസ ആയിരിക്കും അപ്പൊ നമ്മൾ അത് തന്നെ മേടിക്കണമെന്നില്ല അതേ സെയിം കണ്ടന്റ് ഉള്ളത് തന്നെ നമക്ക് ഏ പൈസക്ക് നമക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാൻ പറ്റും നീ സെറ്റാഫില്ലന്നെ യൂസ് ചെയ്തോ അതിന്റെ ജെന്റിൽ ക്ലെൻസർ ഒക്കെ ഇണ്ട് ഈ ഓയിലി ആഗ്നൈന് പോൺ സ്കിന്നിന് പറ്റിയതൊക്കെ
ആഹ് അപ്പം ഇന്നലെ തൊട്ട് സാലി സിലിക് ആസിഡ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായി
ആണല്ലേ ആ എത്രയെ അതായത് അത് തുടങ്ങുമ്പോ ഏറ്റവും കുറഞ്ഞ ശതമാനത്തിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട് എത്ര ശതമാനത്തിന്റെ മേടിച്ചത്
രണ്ട് ശതമാനത്തിന്റെ
ആഹ് അപ്പോ കൊഴപ്പില്ല രണ്ട് ശതമാനമാണ് സ്റ്റാർട്ടിങ്ങ് രണ്ടും ഉപയോഗിച്ചിട്ട് കൊഴപ്പില്ലെങ്കിൽ മാത്രം പിന്നെ അത് ഏ ആറ് ശതമാനം അങ്ങനെ അങ്ങനെ കൂട്ടിക്കൊണ്ടന്നാൽ മതി.
ആഹ് അത് ഉപയോഗിച്ചപ്പം ഇച്ചിരിയൊക്കെ ഒന്ന് മാറ്റം വന്ന പോലെ തോന്നി
ആണല്ലേ അത് ഇടുമ്പോ നല്ലതാ നമ്മള് ഒരു ആഹ് അത് അതിന്റെ ഒരു കോട്ടിങ്ങ് ആണത് അത്‌ നമ്മ ടെ അത് ഈ കുഴി ഇണ്ടല്ലേ ഈ കുരു വന്നെന്റെ ഉള്ളില് കുഴിയുടെ അത് പൊടിയും ഇതൊക്കെ സൺസ്ക്രീം ഒക്കെ ഇരിക്കുമ്പോഴ കുരുവ ആയിട്ട് വര്ണതെ അപ്പാ അത് പുറത്ത് കളഞ്ഞിട്ട് വാഷ് ചെയ്ത് നമ്മൾ ഡബിൾ ക്ലൈൻസ് ചെയ്ത് കളഞ്ഞിട്ട് ഈ സിറം ഇടുമ്പത്തേനും അതൊരു കോട്ടിങ്ങ് പോലെ വന്നതാ
ആഹ്
അതായത് സംരക്ഷണം കൊടുക്കണയാണ് നല്ലതാണ് പിന്നെ നീ ആദ്യം തന്നെ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപയോഗിക്കി അത് കഴിഞ്ഞിട്ട് പതുക്കെ ഡെയിലി ആക്കിയാൽ മതി.
ഓ
ഇനി അങ്ങനെ ചെയ്യണായിരിക്കും നല്ലത് അത് നമ്മളൊറ്റടിക്ക് ഉപയോഗിക്കാൻള്ളതാല്ല ആ പിന്നെ
പിന്നെ എനിക്കൊരു ഡാർക്ക് സർക്കിൾസിന്റെ പ്രശ്നുണ്ട് എത്ര അകിയിട്ടും ഡാർക്ക് സർക്കിൾസ് പോണില്ല
ആ ഡാർക്ക് സർക്കിള് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതില് നമ്മള് നന്നായിട്ട് ഒറക്കാണ് മെയിൻ അപ്പൊ ഒറ ഒന്നാത്തെ കാര്യം ഒറങ്ങ ആണ് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യില്ലേ രാത്രി അപ്പ നമ്മുടെ സ്ക്രീനിന്റെ ഐ പ്രൊട്ടക്ഷൻ മോഡ് ഓൺ ചെയ്തിട്ട് നോക്കിയാതി ഈ സ്ക്രീനിൽന്ന് ഒരു ബ്ലൂ ലൈറ്റ് വരും അപ്പൊ അത് നമ്മുടെ കണ്ണിനെക്കെ ബാധിക്കും ആഹ് അങ്ങനെ ഇട്ടൊ അതാ നല്ലത് പിന്നെ ഡാർക്ക് സർക്കിൾ വന്നാ കുറച്ച് പണിയാണ് പതുക്കെ പതുക്കെ പോകുള്ളൂ പക്ഷെ നമ്മളെപ്പോഴും അണ്ടർ ഐ ക്രീം നല്ല രീതിയിൽ യൂസ് ചെയ്തോണ്ടിരിക്കണം
ഓ ഈ പ്ലമ്മിന്റെ ഒരു ഇതില്ലേ കോഫി എന്തോ ഒരു ക്രീം
ആ കോഫി എക്സ്ട്രാക്ട് ഉള്ളത് ആ കണ്ണില് ഇടണത് അത് നല്ലതാ അത് നല്ലൊരു തണുപ്പൊക്കെ ഇണ്ട് ഞാന് അതാ ഉപയോഗിക്ക്ണത് നല്ല തണുപ്പൊക്കെ ഇണ്ടാവും അത് ഇടുമ്പോ
ആന്ന്
ആഹ് അത് ഉപയോഗിച്ച് നോക്ക് അത് ഉപയോഗിച്ചിട്ട് നിർത്തരുത്ട്ടൊ കൊറെേ ഈ സ്കിൻ മുടി എന്നൊക്കെ പറയുമ്പോത്തേനും കുറേ സമയം എടുക്കും ഇത് ശെരിയായി വരാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ക്രീം തച്ചോണ്ട് സിറം തേച്ച് ചൊണ്ടൊന്നും ആവൂല അപ്പൊ ചിലവര് ഇങ്ങനെ ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കും എന്നട്ട് എനിക്ക് വർക്ക് ആവണില്ല എനിക്ക് എന്തോ ഒന്നും റിസൾട്ട് ഒന്നും കാണ്ല്ലാന്ന് പറഞ്ഞ് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കും അങ്ങനെ ചെയ്യാൻ പാടിള്ള നമ്മള് അത് എന്താ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടൊണ്ടിരിക്കണം നീ സ്കിൻകെയർ നിർത്തരുത്ട്ടൊ സ്കിൻ കെയർ നല്ലതാണ് ഏജിന്നൊക്കെ പ്രിവന്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ നമ്മുടെ ചുക്ക് ചുളിവ് അതൊക്കെ നമുക്ക് ഇപ്പൊ പ്രായമാവതോറും നമ്മൾ ഓരോ പ്രായമാവും തോറും നമ്മുടെ മുഖ ത്തിന് മാറ്റങ്ങൾ സംഭവിക്കും അതൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തും
ആ
ഉം പിന്നെ സ്കിൻ ക്യാൻസർ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാവൂല ഈ സൺസ് ക്രീമൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണല്ലേ സൺസ്ക്രീം ഏതാ യൂസ് ചെയ്യണെ?
സൺസ്ക്രീൻ വിഷ് കെയറിന്റെ ഫിഫ്റ്റി എസ് പി എഫ്
ഏത് വിഷ് കെയർ എന്ന് പറയണ ബ്രാൻഡിന്റെയാണോ?
ആ
വിഷുകെയർ നല്ലതാ പക്ഷെ അതിന്റെ ഫിൽട്ടർ പഴയതാ ഓൾഡ് ഫിൽട്ടർ ആണ് ഇപ്പൊഴത്തെ വെയി യിലിന് ന്യൂജൻ ഫിൽട്ടർ ആയിരിക്കും നല്ലത് ഇ മറ്റേ ഡീകൺസ്ട്രക്ട് ഇപ്പോഴത്തെ വെയിലിന്റെ ട്ടോ എയ്ടീൻപ്ലസ് അത് ഉപയോഗിച്ചു നോക്ക് അത് നല്ലതാ ആണ് നീ കുരുവൊള്ള സ്കീൻ അല്ലേ? ഇല്ല ഒരു മുന്നൂറ് രൂപക്കുള്ളിലേ വരുള്ളൂ അത് നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാ എന്താറിയോ അതാകുമ്പോ മാറ്റാണ് നമ്മള് ഒരു സ് എന്തേലും മുഖത്ത് ഇട്ടിട്ടുണ്ടെന്നേ തോന്നൂല
ഓ
പിന്നെ നല്ല പ്രൊട്ടക്ഷൻ ഭയങ്കര പുതിയ ഏ ഇതൊക്കെ ഫിൽട്ടറുകളൊക്കെ ഇണ്ട് അതിനകത്ത്
ഉം
അതുകൊണ്ട് സൂര്യപ്രകാശത്തിന്ന് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും
പിന്നെ ഫിസിക്കലും കെമിക്കലും നോക്കിയിട്ടല്ലേ എടുക്കേണ്ടത്
ആ അതുണ്ട് പക്ഷെ ഇപ്പൊ വന്ന എല്ലാ സൺസർക്രീമും ഫിസിക്കലും കെമിക്കലും കൂടി ഏഹ് മിക്സ് ആയിട്ടുള്ളതാണ് നല്ലത് ആഹ് അപ്പ അതിനാത് ഇത് മി ഏഹ് നാച്ചുറലും ഉണ്ട് മിനറൽ സൺസ്ക്രീനും ഏഹ് പിന്നേ മിനറൽ സൺസ്ക്രീൻ ഉപയോഗിക്ക്ണത് ഏഹ് ഗർഭിണികള് ഏഹ് പാലു കൊടുക്കുന്ന അമ്മമാര് അവരെ ക്കെയാണ് മിനറൽ സൺസ് ഉപയോഗിക്കുന്നത് കാരണം നമ്മളെന്ത് മുഖത്തിട്ടാലും നമ്മുടെ കിഡ്നിയിലോട്ട് അതരിക്കും അപ്പ ഈഹ് ഓഹ് സിബെൻസോൾന്നൊക്കെ പറയ്ണ കണ്ടന്റ്കള് ഇട്ട് കഴിഞ്ഞാല് നമ്മളെ ബ്ലഡ്ലോ ട്ട് അത് കേറാൻ സാധ്യത ഇണ്ട്. അതുകൊണ്ടാണ് അവരോടും മിനറൽ സൺസ് ഉപയോഗിക്കാൻ പറയണം..
ഓഹ്
ആഹ് ഈ ഫിസിക്കൽ സൺസ്ക്രീമ് ഉപയോഗിക്കുമ്പോള്ള പ്രശ്നംന്ന് വെച്ചാല് മുഖ ഒത്തിരി ഇരുണ്ട പോലെ ഇരിക്കും. പക്ഷെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും ആഹ് അതാണൊരു ഗുണം
അത് ഫസ്റ്റിട്ട് കൊഴപ്പല്ല പക്ഷെ വെയിലത്തൊക്കെ പോയി വരുമ്പോ ത്തും മുഖവും പിന്നെ ട്ടാനടിച്ച പോലെ തോന്നും.
ചോ പിന്നെ അതുവല്ല ഇപ്പഴത്തെ ന്യൂജനും ഫിൽറ്ററിൽ ആകുമ്പോ വാട്ടർ റസിസ്റ്റാണ് സ്വെറ്റ് റസിസ്റ്റന്ന്
പക്ഷെ ഇതു ഇതു വാട്ടർ സിസ്റ്റാട്ടാ.
ആണല്ലേ ആഹ് വാട്ടർ സിസ്റ്റാണെങ്കില് നീ നല്ലായിട്ട് ഡബിൾ ക്ലിൻസ് ചെയ്യണം. അപ്പതുകൊണ്ടായിരിക്കും കുരു വന്നത്. വാട്ടർ റെസിസ്
കുരുവല്ല കാര ഇല്ലേ കാര
ആഹ് ആതാ പറാ അത് ഇത് പൊടി അഴുക്കൊക്കെ കേറി ഇരിക്കുമ്പഴാ അങ്ങനെ കാല പോലെ വര്ന്നത്
ന്നല്ല വേദനെന്ന്ണ്ട്.
ആഹ് വേദന അത് അയിന്റെ ഉള്ളീന്ന് അതെടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്ന സ്കിന്ന് പ്രി ഇത് എന്ത നമ്മള് സംരക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കി ആ പൊടിയുടേം അഴുക്കിന്റെയും കൂട്ടത്തില് പിന്നെയും പിന്നെയും ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിര്ക്ക്ണേണെ പൊടിയൊക്ക. അപ്പ അതെല്ലാം ക്ലീൻ ചെയ്ത് കളയണം ഒരൂ എ എച്ച് എ ബി എച്ച് എ ഉള്ള ഒരു സിറം തേച്ചാ മതി അത് പി എക്സ്പോളിയേറ്ററാണ്, എക്സ്പോളിയേറ്റർന്ന് പറയുമ്പോ നമ്മുടെ ഏഹ് മോത്തിലുള്ള ഡെഡ് സ്കിന്നിനെയൊക്കെ എളക്കി കളയും. അന്നട്ട് ആഴ്ച്ചയിൽ രണ്ടൂസം അത് ചെയ്യണം. അപ്പ അങ്ങനെ ചെയ്തോക്ക് ചെലപ്പ നീ ഡബിൾ ക്ലൻസ് ചെയ്യാത്തോണ്ടായിരിക്കും ഈ വാട്ടർ റെസിസ് ഈ ഫേസ് വാഷ് ഇട്ട് കഴികിയാ പോകൂലാ വാട്ടർ റെസിസ്റ്റ് സൺസ്ക്രീൻ
ഇല്ല പക്ഷെ ഞാന് ആ ക്ലൈൻസിംഗ് പാവു പറഞ്ഞില്ലേ
ആഹ് ക്ലൻസിങ്ങ് അതു പോയി എസ് പി എഫ് ഉള്ളോണ്ടല്ലേ, എനിക്ക് തോന്ന് അത് ഇങ്ങനെ ഓയില് പോൽത്തെല്ലേ?
ഒയിലു പോലെത്താണോ ഓട്ടോ ഓട്ട്സ് ന്ന് പറഞ്ഞ സാനോണ്ട്
ആഹ് ഓട്സ് എക്സ്ട്രായ്ട്ടുള്ളത് ആഹ് അത് ഓയില് അന്ന് ഞ ത്യം പറഞ്ഞാ ഞാൻ ഓയിലി സ്കിന്നുള്ളാ പ്പോ ഓയില് ഓയിലും കൂടി മിക്സ് ആവുന്നോണ്ടായിരിക്കും ചെലപ്പോ പിടിക്കാഞ്ഞത് പക്ഷെ വല്യ കൊഴപ്പ് ക്കൂല്ല അല്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് നിനക്ക് ചെലപ്പ പറ്റാത്തത് ഉണ്ടാവും അതായിരിക്കും പ്രശ്നം
ഓഹ്.
ആഹ് അപ്പം ഇനി നോക്കി ഇടുത്താ മതി നീ എന്തേലും വാങ്ങാനുണ്ടെങ്കി ഷോപ്പിലോട്ട് വന്നാ മതി നല്ലൊരു അത് നീ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടേ നല്ലത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കീട്ട് നീ വാ ഷോപ്പില് അല്ലെങ്കി ഇപ് ഇല്ലാത്താണെങ്കി ഞാൻ എടുത്തു വെച്ചേക്കാം ഞാൻ പ വിളിച്ച് പറഞ്ഞാ മതി എന്നെ
ഉം അന്നാ നടക്കട്ടെടാ ഞാൻ ഇതെന്റെ ഷോപ്പ് തൊറന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് വരണം ന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ചെറിയൊരു ഷോപ്പ്ട്ടാ ഉം ഓക്കെന്നാ.
ഓഫറൊക്കെ ഇണ്ടാവൂലേ?
ആഹ്, ഓഫറിണ്ട്. ഫസ്റ്റ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സെറ്റാ പീസ്. സെറാവിൽ, ഏഹ് സെറാവി, സെറ്റാഫില് അയനൊക്കെരു. തേർട്ടി പെർസെന്റേജ് ഓഫർ ഞാൻ കൊടുത്തത്
ആ
ആഹ അപ്പൊത് വന്ന് നോക്കുംഓക്കെ